തില്ല ആ
അവിടെ ഇങ്ങനെ മഴ ണ്ടോ?
മഴ തന്നെയ ഉള്ളു. രാത്രി പോലത്തെ മഴ പകല് ഉ
ആഹ് ഇന്ന് ഇവിടെ മഴ പെയ്തിട്ടില്ല.
ഇവിടെ ഭയങ്കരമായിന്ന്.
ആ ആ
വലിയ വരുന്നുണ്ടാ ആദ്യം ഇതുവരെ പെയതതാ ഇപ്പൊ കൊറച്ചൊന്നടാ നിന്നക്ക് ഇപ്പം വൽത് വരുന്നുണ്ട്.
ഹലോ? ആഹ
ചായ കുടിച്ചിക്കില്ല. ചൂട് കയു
സ്കൂൾ പോണ കുട്ടികളൊക്കെ ഉണ്ടോ?
ആ സ്കൂൾ പോണ കുട്ട്യള്ണ്ട്.
വരാറായില്ലേ?
അഞ്ചണിയല്ലവും.
യെ മ്പലം നാലാർക്ക് വരും.
ആഹക്ക് എത്രകുട്ട്യാൾ ണ്ട്? നക് മൂന്ന്.
ഇൻക്ക് ഇൻക്ക് നാലാള് ഒരാള് ആറാം ക്ലാസ്സില് ഒരാള് നാലാ
ഏഹ്. പിന്നെ റേഞ്ച് പോയി തോണ്ടി കളിക്കല്ല ഹലോ ഹലോ
കേക്കാല്ലേ? എടക്കെന്തോ റേഞ്ച് പോണ്ട് ണുല്ലേ
റേഞ്ച് കൊറവ്ണ്ട് തോന്നുന്നില്ലേ. അങ്ങാണോ ഇങ്ങാണോന്നറിയല്ല ആഹ് വേറെ കുട്ടികളെല്ലാം എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന്
ഒരാള് ആറാം ക്ലാസ്സിലും ഒരാള് നാലാം ക്ലാസ്സിലും പിന്നെ ട്വിൻസ് ആണ് യു കെ ജി യില്
അത് ശെരിയാ
അവടെങ്ങനെ
ഇവിടെ ഒരാള് പത്താം ക്ലാസ്സ്‌ ഒരാള് മൂന്നാം ക്ലാസ്സ് ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു
ആഹ് ഏത് ഏഹ് ആൺകുട്ടിയാ പെൺകുട്ടിയാ എങ്ങനെ
ഒരു ആൺകുട്ടി രണ്ടു പെൺകുട്ടി
ആഹ് മൂത്തതാണ്‌ ആഹ് ആഹ്
ക്കെന്താ
ഓലിക്കൊന്നുവങ്ങനെ വേണന്നൊന്നും ഇല്ല ചോറ് മതി ചോറ്ന്നൂല്ല ഉം ആഹ് ഓർവട്ട പോയി
ആഹ്.
ചെൽപ്പം ബെയ്‌ക്കും ചെൽപ്പം ബെയ്ക്കൂല ചെൽപ്പം ചായ ആയ്ക്കും വേണ്ടിയേ.
അഹ് വന്നിട്ടുണ്ടാക്കിക്കണ്ടല്ലേ
ആഹ് അനണ്ട്.
ആഹ്. എന്നെവിട ചെടികളൊക്കെണ്ടോ?
ആഹ് ചെടിയല്ല ഉണ്ട്.
ഉം ആ കൃഷിണ്ടോ ആഹ് കൊറച്ച്. ക്കൊണ്ട് പൂവ്ള്ളതും ആഹ് ഒരു മരോല്ല
ഇണ്ടാക്കും തോന്നണ്ല്ലേ ആഹ് അല്ലാത്തന്നേണ്ട്. പ്ലാവൂ മാവു അങ്ങനെല്ലണ്ട്.
ആഹ് ആഹ് ആഹ്.
വ ഉം
ആഹ് ബട്രാ
അതെങ്ങനെ. ആഹ് ബട്ടർന്റെ ന്റെ മരണ്ട് വലുതായിക്ക് എപ്പ ഇണ്ടാവോന്ന് കരുതീക്ക്. ഉം മരം ഇങ്ങനെ നറച്ചു ചപ്പ ഭയങ്കരം ചപ്പായിരിക്കു.
ആഹ് ഇബടെ റംബൂട്ടാന്റെ മരണ്ട്. അലോ.
ആഹ് കുഴിച്ചിട്ടിക്കുന്നുന്നെ റംബൂട്ടാൻ.
ആ ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ കായ്‌ക്കും.
ആഹ്
ഉം ഇടെ വാങ്ങി വെച്ചതാണ്.
ആഹ് അവിടെയങ്ങൻ തന്നെ.
ആഹ്. ല്ലായിട്ടോ കായ്ക്കൽ തൊടങ്ങീട്ട് ആഹ് നല്ലതാണ് നമ്മക്ക് പുറത്തുനിന്ന് ആണ്ടായി രണ്ടർഷയി കഴിഞ്ഞ കൊല്ലോം ഈ വർഷം ഉണ്ടായി
അയിരി ആഹ്.
മ്.
ഇണ്ടോയർല ഓർക്ക്
ആഹ് പൊർത്ത്ന്ന വാങ്ങിയാമ്മക്ക് തികയൂല്ല നമ്മ വീ ഹലോ മേം മറ്റേത് പൈസ എടുത്തിട്ട് കൊറച്ച് വാങ്ങ്ബാലെന്നും നമുക്ക് പൂതി മാറാ മാത്രം ഉണ്ടാവില്ലല്ലോ ഹഹ ഹാ
കുല്ലെ
ആഹ എല്ലാവർക്കും ഇഷ്ടാണ് അ സാധനം
ആഹ് അതെല്ലാരും കൊണ്ട്‌ ഇടെഎരിക് വേറെന്ദ്
ഉം ആ ഇമ്മീം, ഇപ്പിം, വെല്ലിമ്മീണ്ട് പിന്നെ നാല് മക്കളും ഞാനു ഹസ്ബന്ഡും
ആ
ഉം ങ്ങട്ടെ എങ്ങനെ ഇതൊക്കെണ്ടോ കോഴി ആ് ഹസ്ബൻന്ഡറ് മീൻകച്ചവടം അത് കഴിഞ്ഞഞ്ന്നാല് ഓട്ടർ ഷേന്റ്പോവും
ആഹ് കോഴി ല്ലേ കോയ്യി ഇവടെ ഭയങ്കര നായിശല്യ അയിന കൊണ്ട് കോഴിനെ വളർത്താ പണിയ കൂട്ട് തന്നെട്ട് പ്പോറ്റ ഹ്
അതന്നെ വളർത്താത്തത്
കൂട് തന്നെ ഇട്ക്കെ ഇവർ ഭയങ്കരതായിട്ട് വൃത്തിയൊന്നും ഇണ്ടാവൂലാലോ
ആഹ് പിന്നെ ഐറ്റങ്ങൾ അടങ്ങാർ ങ്ങനെ കാണാന് നി
കാണൻ ആണ്ടീവരൂല പുറത്തേക്കുന്ന അങ് സാരയില്ല രാവിലെ അങ്ങ് തുറന്വിട്ട പിന്നെ ഇവിടെ തുറക്കുന്നതിന് മുന്നേ നായി പിടിക്കു
അതാണ് കീരിണ്ട് ഇബടെ ഹാ ആഹ അങ്ങനത്തോടത്ത അങ്ങനത്തോടത്തൊക്കെ വളർത്താൻ ബുദ്ധിമുട്ടാണ്.
ആഹ് ഇണ്ടായന്നല്ല കുട്ടികക്ക് മുട്ടെല്ലാം കൊടുക്കും. പക്ഷെങ്ക നായിനെ കൊണ്ടാവൂല തീരെ. നല്ല വെലുത നോക്കിയാ പിടിക്ക
ഇവിടെ പിന്നെ മീൻകച്ചവട ആവണ്ടേ ഏ പൂച്ച കുട്ടിളൊക്കെ ഇവിടെ വന്നിട്ട് പോവേല്ല നറച്ച് പൂച്ചകളുണ്ട്. ഈ മഴക്കാല ആയി കഴിഞ്ഞാല് എന്താ പുറത്ത് ഇവിടെ മുന്നില് മുറ്റത്ത് ഷീറ്റ് ഇട്ടുക്കുനു അപ്പൊവടെ വെള്ളം നനീലല്ലോ മഴക്കാല ആയി കഴിഞ്ഞാല് അപ്പൊ അവിടെ വന്നിട്ട് മാറ്റ ആ മാന്തിങ്ങനെ കൂട്ടിയിട്ട് അപ്പിട്ട പ്പെ നേരം വെള്ത് നീച അത് കോരനെ ടൈം ണ്ടാക്കൊള്ളൂ ഹ ഹ
അതാ തീരെ ആവാത്ത്
അതാണ് അതാ വയ്യാത്ത ഇവിടന്ന് അങ്ങോട്ട് പോവൂല്ല മീ കച്ചോടവോണ്ട് ഇങ്ങനെ മീൻ ഇങ്ങനെ ആഹ് ഇവിടുന്ന് പോവുലെ
മ്
കൊറെണ്ട്
ഉം അത്തെല്ലാം കാര്വാ
എങ്ങനെഇല്ല ല്ലാ അകത്തക്ക് കേറുല്ല അകത്തക്ക്ല്ല അങ്ങോട്ട് കയറ്റൂല്ല പുറത്ത് ഇവിടെള്ള സവാരിന്നെള്ളൂ
മ് മ്
ആഹ്
വേറെന്ത് കുട്ടികളെല്ലാം വന്നാ?
ഇല്ലേ നാലരവും വരുമ്പോക്കിന്
മ്
ഒന്ന് താഴത്ത് ക്ക് പോകണം കുറച്ണ്ട് താഴത്തേക്ക് പോകണം കൊണ്ടാന് താഴത്ത് വരെ സ്കൂൾ ബസ്സ് വരും അപ്പോൾ അവിടുക്ക് കൊണ്ടരാൻ പോണം
അയ് ശരികൂട്ടി കൊണ്ട് വന്നതായിരിക്കുംലെ
ആ ആ ബസ്സ് ഇറങ്ങനോട്ത് ക്ക് ചെല്ലണം. കൊറച്ചങ്ങോട്ട് ഉള്ളക്ക- കാണു വീട്
ആഹ് ആ ആഹ മഴത്തെല്ലാം ബുദ്ധിമുട്ടായിരിക്കൂലെ
ആ മഴയത്ത് നാലാൾക്കും നാല് കൊടടുത്തിട്ട് പോണം
ആഹ്
പ്പ നല്ല ബുദ്ധിമുട്ടാ
അതന്നെ
ആഹ്എത്ര കോഎത്ര കോട ണ്ടെങ്കിലും ബാഗും യൂണിഫോമക്കെ നാനേയില്ലേ ആഹ് നല്ലൊരു മഴ പെയ്താ പിന്നെ എന്ത് ഗുണം ഉണ്ടായിട്ടും കാര്യല്ല
കാര്യല്ല
ഹം
നിരല്ലാം ഇവിടെ കുട്ടിളെല്ലാം വന്ന് നനഞ്ഞ പൊതിർന്നിട്ട് എന്റെ മൂത്ത മോളെല്ലാം വന്ന്.
ആ് ആഹ് ആ നേരത്തെ നല്ല മഴ ഉണ്ടായിട്ടുണ്ടാവല്ലേ
ഇപ്പൊ ഭയങ്കരമായൻ കൊട ടെ അറിയുന്ന തന്നെ ഇല്ല.
ആ ആ
ഡ്രസ്സ്നനഞൊയ്
ഓല് വരുന്ന സമയത്ത് ആ മഴണ്ടായ നല്ല ബുദ്ധിമുറ്റാണ്
ആഹ് വരുമ്പോ പോകുമ്പോ എപ്പ മായായിരിക്കും
ആഹ എപ്പളും മയായ്കാരം അ അ അതിന്റെ ഇടക്ക ഒന്നങ്ങോട്ട് ചോരും ആ നേരത്തണ്ടാവും. ആഹ
നടന്ന് വരുന്നേൽകു ബുദ്ധിമുട്ടായികു
രാത്രി കകൊള്ളതൊക്കെ ആയോ ഉ
ബസ്സില് ആഹ് കൊറച്ചടുത്താ. അധികം ദൂരന്നുല്ല ചെറിയ ദൂര.. നടുന്ന് പോകണ്ടിയള്ളു. പിന്നെ രാത്രിതല്ലാം ഉച്ചക്കാക്കി വക്കുന്നാ ഇടെ റേഞ്ച് കൊറവുണ്ട് തോ അങ്ങോട്ട് ഹലോ പോയ ഹലോ